അ
ഹലോ കേൾക്കണില്ലേ
ഹലോ ആ ഉണ്ട് കേൾക്കാം കേൾക്കാം എനിക്ക് വേറെ കോള് പിന്നെം കേറിവരുന്നു ആ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്
ആഹ് അതാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡ് കഴിഞ്ഞു ചായ കുടിച്ച് കഴിഞ്ഞു
അവെ വൈകുന്നേരം ആയല്ലല്ലേ സമയം ചായ കുടിക്കണ സമയൊക്കെ ചായക്ക് എന്താണ്
ചായക്ക് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഉണ്ണിയപ്പം
ഉണ്ണിയപ്പം ഇണ്ടാക്കി എടുത്തതാ
അല്ല ആ പിന്നെ ഹസ്ബൻഡ് പൂജക്ക് പോകുന്നതാ അപ്പൊ പിന്നെ അവിടന്ന് എല്ലാം ഉണ്ണിയപ്പം കിട്ടി അപ്പൊ അതുകൊണ്ടന്ന് അത് കഴിച്ചു
ആ ഹസ്ബൻഡ് കൊണ്ടുവന്നത ആയിക്കാരല്ലേ ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാറായല്ലല്ലേ വൈകുന്നേരം വൈകുന്നേരം മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലു ഒക്കെ സ്നാക്ക് ഉണ്ടാക്കി എടു ക്കെ വന്നിട്ട് വേണ്ടി വരില്ലെ നീ
ആ അത് മോള എല്ല കൂടി ഇവിടെയല്ല എൻ്റെ അ അവിടെ എന്റെ വീട്ടിലാണ് അവള് അപ്പം ഞാൻ വാങ്ങി അവടെ കൊണ്ട് കൊടുക്കത്തതേ ഉള്ളു ഞങ്ങള് പോകുന്ന സമയത്ത് എല്ലാം മേടിച്ച് അവിടെ കൊണ്ട് കൊടുക്കുമ്പ ഒരു നാല് മണിക്ക് അവിടെ കഴിച്ചോളും
അങ്ങനെ കഴിക്കലാണ് ല്ലേ
ആഹ് ഹാ
ഫുഡൊക്കെ ഉച്ചക്ക് എന്തായിരുന്നു ഫുഡ്
ഉച്ചക്ക്ത്തെ ഫുഡ് ചോറും അവിയലും പിന്നെ മോരും ആ മെഴുക്കുവരട്ടി
ഇൻക്ക് ഭയങ്കര ഇഷ്ട അവിയല് സാമ്പാർ ചോറൊ ക്കായിട്ട് നിങ്ങളെ വിഭവങ്ങളൊക്കെ നിക്ക് ഭയങ്കര ഇഷ്ടാ
ഓഹ് ഇന്ന് അവിയൽ വെച്ച ശരിയായില്ല ഇന്ന് ഒത്തിരി പടവലങ്ങ വാരിയിട്ടത് കൊണ്ട് കൊള്ളൂലായിരുന്നു ആ ചെല സമയത്ത് ഇല്ല തൈര് അല്ല ഞങ്ങൾ ഒഴിക്കുന്നത് ഞങ്ങള് ഒന്ന് ഇത് തക്കാളിക്ക ഇടുന്നത്
എങ്ങനെ
തക്കാളിക്ക ഇടുന്നത് പുളിക്ക് പകരം
ആ അങ്ങനെ ഇടല് തൈര് വെച്ച് ഇണ്ടാക്കിയാലല്ലേ അവിയൽ റെഡി ആവുള്ളൂ
ഏഹ് ഞങ്ങടെ ഇവടെ അത് സാധനങ്ങൾ ഈ നാട്ടിൽ അങ്ങനെ പതിവില്ല തൈര് ഒഴിക്കാറില്ല ഇല്ല ഇല്ല തക്കാളിക്ക്യാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിഴുപുളി അതന്നെ
ആ അങ്ങനേണ്ല്ലേ ഇണ്ടാക്കി എടുക്കാറ് അപ്പൊ അത് അവിയലിന്റെ ടേസ്റ്റ് വരുവോ
ആഹ് വരും വരും വരും വരും തക്കാളിക്ക ഒന്നി പച്ചയിടും അല്ലെങ്കിൽ മുറിച്ചിടും മുറിച്ചിടും
മുറിച്ചിടുല്ലേ.
ആഹ് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്താ മതി അതിനകത്തോട്ട് മുറിച്ചിട്ടിട്ട് മിക്സ് ചെയ്തപ്പഴേ നമ്മള്
ഞാന് ആദ്യായിട്ട് കേൾക്കാണ് ട്ടോ അവിയൽ തക്കാളി ഒക്കെ ഇട്ടിട്ട് വെക്ക ഇനി അങ്ങനെ ഒന്ന് ഇണ്ടാക്കി നോക്കണം
ഞാന് ഹോസ്റ്റലില ഞാന് തൃശ്ശൂർ ഹോസ്റ്റലിലായിരുന്നു നിന്നോണ്ടിരുന്നേ അപ്പൊ അവടെ ഇതുപോലെ തൈര ഒഴിക്കുന്നത് അവടെ തക്കാളിക്ക ഇടത്തില്ല ഇല്ല ഇല്ല ഇല്ല അവര് തൈരാ ഒഴിക്കുന്നത് ഇതെല്ലാം വേവിച്ച് സീറ്റി അടിച്ച് വെച്ചതിന് ശേഷം തോരു തോരു കൊത്തി ചൂടോട ഒഴിക്കത്തില്ല ചൂടാറിയന് ശേഷാണ് ഒഴിക്കുന്നത്
ആഹ് ചൂടാറിയേന് ശേഷാണ് തൈരൊഴിച്ചിട്ട് പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും. അങ്ങനെയാണ് ഞാനിവിടെ ഇണ്ടാക്കാറ്.
ആഹ് ഞാനവടന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ തൈരിന്റെ ഒരു ടേസ്റ്റും കൂടെ ഒണ്ട് അതിനകത്തപ്പ ഇച്ചിരി കൂടെ ടേസ്റ്റ് സ്റ്റോന്ന്ണ്ടാവോ
ടേസ്റ്റ് ഞാൻ തക്കാളിക്ക വെച്ചിട്ട് ഇനിയൊന്ന് ഉണ്ടാക്കി നോക്കണം.
ആഹ്, അത് നല്ലതാ തക്കാളിക്ക വെച്ചതും പുളിയുണ്ട്.
പുളിയുണ്ടാവൂല്ലെ?
ആഹ്, പുളീ രണ്ട് മൂന്ന് തക്കാളിക്കയിട്. പച്ചയാണെങ്കിൽ നമക്ക് ഒരെണ്ണം ഒക്കെ ഇ ട്ടാ മതിയാവും. പഴുപ്പ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം അല്ലെങ്കി രണ്ടര മുറി ഒക്കെ ഇടാം.
പച്ച തക്കാളിയൊന്നും ഇപ്പ കാണാറന്നില്ല. ഇപ്പ ഇണ്ടോ പച്ച തക്കാളി?
ഒണ്ടൊണ്ട് ഒണ്ടൊണ്ട്. ഈ ചില്ലുകൂല കിട്ടും പച്ച തക്കാളിക്ക.
അവിടെക്കേ കിട്ടൂലേ ഇവിടെ പച്ചതക്കാളി ഇപ്പങ്ങനെ കിട്ടാറില്ല.
ഇവിടെ കിറ്റിന്റെ കൂടെ കിട്ടാ നമ്മള് ഇരുന്നൂറ് രൂപ കിറ്റ് മേിക്കുവല്ലോ. അപ്പ അതിന്റെ കൂട്ടത്തില് പച്ച തക്കളിയൊക്കെ കിട്ടത്തൊള്ളൂ. മറ്റേ തക്കാളിക്ക ഇടത്തില്ല. കൊറവാ
കൊറവാണ്ല്ലേ? പിന്നെ എന്തൊക്കെയ്ണ്ട് നാളപ്പെ ഇനി പെരുന്നാളക്കെ കഴിഞ്ഞാ അപ്പോ ഭക്ഷണൊക്കെ നിങ്ങ നിങ്ങൾക്ക് പെുന്നാളന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ.
ഇല്ല ഇല്ല ഇല്ല. നാളെ പെരുന്നാളല്ലേ?
പെരുന്നാളാണ്.
നാളെ അപ്പം പിന്നെ ഇതിനെയൊക്കെ കൊണ്ടുവന്നോ മുറിക്കാന്?
ആഹ് പെരുന്നാൾക്ക് ബീഫൊക്കെ കൊണ്ടന്നിട്ട്ണ്ട്.
ആഹ്
അരി സാധനങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ
ആഹ്, ഞങ്ങൾടെ ഓണം പോലാ നിങ്ങൾടെ ഇത് അല്ലേ?
ഇപ്പെ കൊറച്ച് സമയം ഒരു ഒഴിവാണ് അപ്പൊ പിന്നെ ഇങ്ങനെ ഫോണ് വിളിച്ചിരിക്കാന്നൊക്കെ വിചാരിട്ടിങ്ങനെ
ആഹ്
വിശേഷങ്ങളൊക്കെ അറിയാന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ വിളിക്കാണ്.
ആഹ് പിന്നെന്ത്‌ട്ടാ? ഓഹ് ചായ കുടിയക്കെ കഴിഞ്ഞാ?
ചായകുടി കഴിഞ്ഞിട്ടില്ല, ചോറ് വെയ്പക്കെ കഴിഞ്ഞിട്ടി
ങ്ങടെ അല്ലെ?
എങ്ങനെ?
ഇന്ന് ഫാസ്റ്റിങ് ആണോ, വൈകിട്ടല്ലേ ആഹാരം കഴിക്കുള്ളൂ?
എങ്ങനെ?
ഇന്ന് ആഹാരം കഴിക്കോ? രാവിലെ മൊതല് നൊയ്മ്പല്ലെ നിങ്ങക്ക്?
ആഹ് നൊയമ്പാണ് നോമ്പാണ് ഞങ്ങളതില് നൊയമ്പാണിന്ന്.
ആഹ് അപ്പം പൊ ഇന്ന് എന്ത വൈകിട്ടല്ലേ ഫുഡ് കഴിക്കൊ
ആഹ് വൈകിട്ടാണ് ഞങ്ങള് ഞങ്ങള് പത്തിരി, പൊറോട്ട, ബീഫ് കറി അങ്ങനക്കെണ്ടാക്കിട്ട് കഴിക്കാറ്.
കഴിക്കാറൊള്ളൂ. ആഹ് അപ്പൊ ഉച്ചക്ക് ശേഷം ഒന്നും കഴിച്ചില്ലല്ലോ?
കഴിക്കില്ല. ഉച്ചക്കൊന്നും കഴിക്കില്ല ഭക്ഷണൊക്കെണ്ടാക്കി റെഡി ആക്കി വച്ചി ടെണ്ട് എല്ലതും. ഇനി വൈകുന്നേരം ബാങ്കൊട്ക്കുന്ന സമയത്ത് കഴിക്കൊള്ളൂ.
ആഹ് എല്ലാരും കൂടെ ഒത്തുചേർന്നിട്ടല്ലേ?
ഒത്തെരുന്നിട്ട് കഴിക്കും.
ആഹ്. പിന്നെ നാളെയാ പെരുന്നാളിനെ ഇത് മുറിക്ക്യൊള്ളോ. പോത്തിനെ വെ
ആഹ് ആഹ് അതെ.
ആഹ് നേർച്ചയായിട്ട്. ഇവിടെ അടുത്ത ഒരുടത്ത് ഇതുണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ നിങ്ങടെ കാസ്റ്റ്ണ്ട് പുറകില്. അപ്പം അവിടെ ആ ചേട്ടന് പോത്തിനി അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി നാളെ പെരുന്നാളായിരിക്ക്യൂന്ന്.
നാളെ പെന്നാളാണ് ആഹ് നിങ്ങൾക്ക് അത് അറില്ലായിരിക്കുംല്ലേ ഞങ്ങൾക്ക് പെരുന്നാളാണ് നാളെ.
ആഹ് ഏഹ് ഞങ്ങൾടെ ഓണം പോലെ.
ട്ടോ ബീഫൊക്കെ നിങ്ങൾക്ക് കി
ഏയ് ഇല്ല ഇല്ല ഇല്ല ഇല്ലില്ലില്ല.
ചെലരൊക്കെ കൊടുക്കൂട്ടോ അങ്ങനെ.
നമ്മള് ഇതാ നോൺ വെജാ. ഏഹ്?
ആഹ് നോൺ വെജ്ജ് ആണ്ല്ലേ.
ആഹ് ഹാ.
ഏഹ് ബീഫൊന്നും കഴിക്കൂല ലേ?
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഒന്നും കഴിക്കൂല്ല.
തീരെ കഴിക്കൂലാ? അഹ്
ഇല്ല. തീരെ ഞാൻ തീരേ കഴിക്കില്ല ഞാൻ തീരെ ഞാനത് കഴിച്ചിട്ടേ ഇല്ല.
ഏഹ് ചിക്കനും കഴിക്കൂല?
ഇല്ല ഇല്ല ഇല്ല. ഏഹ് ഇറച്ചി സാധനങ്ങള് ഒന്നും കഴിക്കില്ല ഞങ്ങള്.
മീന് കയിക്കൊ?
ഏഹ്? ആഹ് മീന് ചെറിയ മീനൊക്കെ കഴിക്കും. അതെന്റെ വീട്ടിൽ പോകുമ്പോ മാത്രേ കഴിക്കാറുള്ളൂ. അമ്മ വെക്കും വീട്ടില്. ഉം ഇവിടെ
ട്ടും കയിക്കൂലെ അപ്പം?
ഇല്ലില്ലാ. ഇവിടെന്ന് പറഞ്ഞാ ഞാനും എന്റെ ഹസ്ബന്ഡും മാത്രാ താമസിക്ക്ന്നെ. അപ്പം ഞങൾ രണ്ടുപേരും മാത്രം കഴിക്കില്ല. ഹസ് ബെൻഡ് പൂജക്ക് പോകുന്നോണ്ട് നമ്മള് ആ ഒരു സാധനം ഒഴിവാക്കിയിരിക്കുന്നാണ്.
പക്ഷെ നല്ലതാണ് പക്ഷെ അത് കഴി ക്കും വേണേനും നമ്മൾ അയേണിനൊക്കെ അയേണൊക്കെ വേണ്ടേ നമു
ആഹ് ആഗ്രഹുണ്ടെ ഞാൻ വീട്ടി പോയിട്ട് കഴിക്കും കേട്ടോ. ഇവിടെ കേറ്റില്ലെന്നേ ഉള്ളു ആഹ്. ആഹ് വീട്ടിലും ഞാൻ എടക്ക് പോകും മോള് അവിടല്ലേ അപ്പം ഞാൻ എടയ്ക്കിടക്ക് പോവും. മോളെ കാണാൻ വേണ്ടീട്ട് പോകാറുണ്ട്.
ഏഹ് ന്നട്ട് കോട്ടേഴ്സിലാ ഇരിക്ക്ണെ?
അല്ലല്ല എന്റെ വീട്ടിലാ അവൾ വളരുന്നേ. അമ്മയാ നോക്കുന്നെ കുഞ്ഞിനെ വളർത്തുന്നെ. അല്ല ഞങ്ങള് വേറെ വീട് വീട്ടിലാ താമസിക്കുന്നത്.
ആഹ് വീട്ടിലാ താമസിക്കുന്നെ ല്ലേ. അപ്പം മോളെന്താ അവിടാക്കിയത്?
അവളെ അവിടെ ആക്കിയേന്ന് പറഞ്ഞാ എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഓഹ് ഹസ്ബൻന്റിന് ജോലി ഉണ്ടായിരുന്നു. അപ്പം ആഹ് എല്ലാരും പല വഴിക്കായിരുന്നു. അപ്പൊ അവളവിടെ നിന്നായിരുന്നു പഠിച്ചോണ്ടിരുന്നെ. മോളെ അവിടെയായിരുന്നു പഠിപ്പിച്ചത്. അപ്പൊ പിന്നെ ഇപ്പൊ ഇപ്പം വളരാൻ തു ടങ്ങിയില്ലേ കുഞ്ഞ്. ഹാ അപ്പൊ പിന്നെ ഞാൻ എന്റെ ജോലി ഞാൻ റി വച്ചിട്ടിങ്ങ് പോന്നു ഇപ്പം രണ്ടു വർഷായി.
വെച്ചിട്ട് പോന്നൂല്ലേ അപ്പൊ മോള് നിങ്ങളെ വീട്ടിലാ ആഹ്
ഇല്ലില്ല ഇല്ല അവള് അവിടെ എന്റെ വീട്ടിലെ ആഹ് കുട്ടികളുവായിട്ടാ കൂടുതല് അടുപ്പം അപ്പൊ അവള് കുട്ടികളുള്ളടുത്തേ നിക്കത്തുള്ളൂ അപ്പോ അവള് അവിടെയാ നിക്കണത്
അമ്മയും അച്ഛനും ആങ്ങളമാരൊക്കെ ഉണ്ടായിരിക്കൂല്ലേ
ഇല്ല ഇല്ല അമ്മ മാത്രേ ഉള്ളൂ വേറെ ആരും ഇല്ല മറ്റേ ചേച്ചി അങ്ങ് വെളിയിലാ അവള് അവിടെ നേഴ്സാ അവിടാ ജോലി ചേച്ചിടെ പിള്ളേരുണ്ട് ഇവിടെ പിന്നെ എന്റെ മോളും അവിടെയാ അവരെല്ലാരും കൂടാ ഇവിടെ കഴിയുന്നത് അവിടെ പിന്നെ ഹസ്ബന്റിന്റെ വീട്ടില് ഹസ്ബന്റിന്റെ അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ അവിടെ
അതല്ല അപ്പൊ ചേച്ചിക്ക് ഹസ്ബന്റൊന്നും ഇല്ലേ
ഉണ്ട് ഉണ്ട് അവര് രണ്ടു പേരും അവിടെയാ ജോലി ചെയ്യുന്നത്
അവിടെ ജോലി അമ്മയാണല്ലെ കുട്ടികളൊക്കെ നോക്കണത് ആഹ്
എല്ലാരേയും നോക്കുന്നത് അമ്മയാണ്
ആഹ് അച്ഛന് ഉണ്ടാവൂലല്ലെ
ഇല്ല ഇല്ല ഇല്ല
ആഹ് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ പോണൂലേ കാര്യങ്ങളൊക്കെ പിന്നെ സ്കൂളൊക്കെ തുറക്കാറായല്ലോ
ആഹ് മേടിച്ചു ഇന്നും പോയിട്ടുണ്ടായിര നോട്ട്ബുക്ക് എങ്ങാണ്ട് എവിടെന്നോ നോക്കിട്ടെന്ന് പറഞ്ഞിട്ട് ആഹ് അവരെല്ലാരും കൂടെ പിള്ളേരെല്ലാരും കൂടെ ചെല്ലണെന്ന് പറഞ്ഞ് കൊച്ചു കുട്ടികൾക്ക് പൊതു കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അവിടെ പോയി അവൾക്ക് അഞ്ച് അഞ്ചില് അഞ്ചില്
അഞ്ചിലെത്തിട്ടേ ഉള്ളൂ ല്ലേ
ആഹ് അപ്പം ആഹ് അവൾക്ക് അപ്പം പിന്നെ അഞ്ചു ബുക്ക് കിട്ടിയെന്ന് എന്നോട് പറഞ്ഞു അഞ്ചു ബുക്കും പെൻ സിലും പേനായും കിട്ടിയെന്ന് പറഞ്ഞു
ആഹ് അത് മതിയല്ലോ ബാക്കി പിന്നെ ആഹ് പുറത്ത് വാങ്ങിയാലൊക്കെ മതിയല്ലോ
ആഹ് അല്ല അല്ലാതെ ഞങ്ങള് ഇവിടെ ഓഫർ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ പത്ത് ബുക്ക് പത്ത് ബുക്ക് ഫ്രീ എന്നും പറഞ്ഞൊണ്ട് അങ്ങനെ മേടിച്ചു കൊറച്ച്
ആഹ് അങ്ങനെയൊക്കെ മേടിച്ചുല്ലേ വേറെ മക്കളൊന്നും ഉണ്ടാവൂലല്ലേ
ഇല്ല ഇല്ല അല്ല
എന്നിട്ട് എന്താ ഏഹ് ഇനിയിപ്പോ അവൾക്ക് ഇനി ഭക്ഷണൊക്കെ അഞ്ചാം ക്ലാസ്സിലൊക്കെ ചോറ് സ്കൂളിൽന്നൊക്കെ കിട്ടുവല്ലോല്ലേ
അവളുടെ സ്കൂളീന്ന് കൊണ്ട് വരും അല്ലെങ്കിൽ എന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ടാ സ്കൂളും പോയി വരാനുള്ള ദൂരേ ഉളളു ആഹ് അവള് വരുത്തൊന്നും ഇല്ല അവൾ ചിലപ്പോഴേ അവിടുന്ന് ഫുഡ് കഴിക്കാറുള്ളൂ ചിലപ്പം നാല് മണിയാകുമ്പോ വീട്ടിൽ വന്നിട്ടായിരിക്കും ചിലപ്പോ കഴിക്കത്തോള്ളൂ
ഓ അതൊക്കെ ശീലിച്ചല്ലേ ചില കുട്ടികൾക്ക് സ്കൂളിലെ ഭക്ഷണം ഒന്നും
കഴിക്കും ആഹ് അവൾക്ക് അവിടുത്തെ ചോ ചോറൊന്നും അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല ഇന്ന് ഒരു സാമ്പാറും ഇതു ആണെന്നും പറഞ്ഞൊണ്ട്
ആഹ് അതാണ് ഇപ്പൊ ബിരിയാണി ഒക്കെ ഉണ്ടല്ലോ സ്കൂളില്
ഉണ്ട് ഉണ്ട് ഈ സ്കൂളിൽ അങ്ങനെ കൊടുക്കുന്നില്ല അവരെന്നാ
ഇവിടൊക്കെ ചില ഒരാഴ്ചയില് ഒരിക്കല് ഇവിടൊക്കെ സ്കൂളിൽ ബിരിയാണിയ് നെയ്ച്ചോറ്
ക്കെ ആയിരുന്നു നമ്മടെ ഗവൺമെന്റ് പക്ഷേ പക്ഷേ അവിടെ അങ്ങനെയൊന്നും വെച്ച് കൊടുക്കുന്നില്ല കുട്ടികൾക്ക് അതുകൊണ്ട് അവർക്ക് അതൊന്നും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അവൾക്കൊക്കെ മീന് ചിക്കന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് വേണം അവളതൊക്കെ അവടെ വീ ട്ടിൽ നിക്കുന്ന കൊണ്ട് അതൊക്കെ കഴിക്കും
നിങ്ങളെ പോലെ അല്ലല്ലേ അവൾക്ക് മീനും ചിക്ക ഇതൊക്കെ വേണം അല്ലേ
വേണം വേണം വേണം അതാണ് ഇവിടെയും വന്ന് അങ്ങനെ നിക്കത്തില്ല അമ്മ അമ്മ അ മ്മ ഇല്ല അമ്മക്ക് ജോലിയൊന്നും ഇല്ല നമ്മളൊക്കെ പൈസ കൊടുക്കും ചേച്ചി കൊടുക്കും ഞാൻ കൊടുക്കും അപ്പ അങ്ങനെ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടെ
ആഹ് അച്ഛനും ആങ്ങളമാരും ഉണ്ടാവൂല്ലല്ലേ
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഞങ്ങള് രണ്ട് പെൺ പിള്ളാരാ
ആഹ് അപ്പോ പിന്നെ അമ്മേനെ നിങ്ങള് നോക്കണോല്ലോ
ആഹ്
എന്നാ ആയിക്കോട്ടെ
ആഹ് ശരിയെന്നാ ഓക്കെ ആഹ് ഓക്കെ